ഹലോ ആഹ് ഹലോ
ഏഹ് എന്തൊക്കെണ്ട് വിശേഷം
വിശേഷം ഒന്നുമില്ല ഇന്നൊക്കെ കഴിഞ്ഞു
ഫുഡൊക്കെ കഴിച്ച് മക്കളൊക്കെ ഒക്കെ ഒറങ്ങിയോ ഉം അയ് ശരി ആഹ് ആഹ് ആഹ് അയ് ശരി പിന്നെ എന്താണ് വിഭവങ്ങള് ഞാൻ വൈകുന്നേരം ഞങ്ങളിങ്ങനെ തട്ടുകടയിലൊക്കെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാറുണ്ട് നിങ്ങള് പോവാറുണ്ടോ
ആഹ് ഇടക്കൊക്കെ പോവാറുണ്ട്
ആഹ് അവിടെ അടുതെന്നെയാണോ തട്ടുകടൊക്കെ കൊറേ പോവാണ്ടോ
ആഹ് കുറച്ച് ദൂരം പോകാനുണ്ട്
അ അ ആഹ്
പിന്നെ തട്ടകടെലെ ഫുഡോക്കെ ഇഷ്ടാണോ
ആഹ് അത്ഷ്ടാണ് ഇപ്പ മക്കക്കു എല്ലാർക്കു നമ്മളന്നെ എപ്പളും ഇണ്ടാക്കുമ്പോ നമ്മുക്ക് അത്ര ഒരിത്ണ്ടാവില്ലല്ലോ വേറേതെ കടയിലൊക്കെ പോയി കയിക്കുമ്പോ അത് വേറൊരു രസണല്ലോ ഉം പിന്നെ എല്ലാ മക്ക ക്കോക്കെ ഫാസ്റ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടള്ളൊരു കാലാണല്ലോ ഇപ്പോ
പക്ഷെ ഫാസ്റ്റ് ഫുഡ് ഭയങ്കര ദോഷം ചെയ്യുവേ
ആഹ് അതെ അതെ ഭയങ്കര ദോഷം തന്നെയാണത് അതന്നെ അതിനൊരു ഉം അതെ അതിനിപ്പോ പ്രത്യേകൊരു ടേസ്റ്റ് ആണ് അതാണ് എല്ലാവർക്കു അയ്ക്കുള്ളോരു നീക്കം നമ്മള എത്ര ഉണ്ടാ ക്ക് അത്ര ഒരു ഇത്ണ്ടാവൂല ഉം
അ ഇവിടെന്റെ ഹസ്ബന്റിനും കുഞ്ഞുങ്ങക്കും അത് തന്നെയാണ് അവർക്ക് രണ്ടു പേർക്കും ആഹ് പുറത്തുന്നുള്ള ഫുഡിനോട് വല്യ താല്പര്യല്ല
അതെ ആഹ് പിന്നെ
ഇബടെ എടക്കൊക്കെ പോകാറുണ്ട് എടക്ക് വെടിച്ചൊണ്ട് വരാറുണ്ട്
ആഹ് അതെ
ആഹ്
ല്ലാ വർക്കും പുറത്ത് പോയി കഴിക്ക അതൊരു വേറൊരു വൈബാണ് വൈ പ്പതേടി പോയതാണല്ലോ നല്ല നല്ല മയത്ത് ആഹ് അതെ അതെ അതെ പിന്നെ അത് അങ്ങട് ഇറങ്ങുമ്പോ നമുക്ക് ഒരു വിധ സൗഹൃദങ്ങളെ കാണാ എലാരിം കാണാ പിന്നെ മ്മള് ഫാമിലായിട്ട് ഇങ്ങനെ കയിക്കുമ്പോ അത് വേറൊരു ഇതാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ഉം സന്തോഷാണ് ഉം ഉം ഉം അപ്പം ഉം
കൂടുതലായിട്ട് കഴിക്കാറുള്ളത്
കൂടുതല് കയിക്കല് ഉം എന്താ അങ്ങനെന്നുല്ല അവിടെ എന്തെങ്കിലൊരു പ്രത്യേക സ്പെഷ്യലുണ്ടെങ്കില് അങ്ങനെക്കെ കഴിക്കു ഉം
അത് നമ്മളോടുള്ള തട്ടുകടയായിട്ടാണോ അതോ അല്ലെ നമ്മുടെ ഫാസ്റ്റ് ഫുഡിന്റെ.. തൽഫാമ അങ്ങനെയൊക്കെ പറഞ്ഞുള്ളതാണോ?
ആഹ് തട്ടുകടെല് തട്ടുകടെക്കാണ് അധികം പോവാറ് ഇന്ന് കാരണ നമ്മ സാധാരണക്കാർക്ക് കയിക്കാൻ നല്ലത് തട്ടുകടയാണല്ലോ മറ്റൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണല്ലോ ഉം അപ്പൊ ആഹ് അതന്നെ ആഹ് തട്ട് ദോശ അതേ മാതിരി പിന്നെ ഉം പിന്നെ ചെറിയ സ്നാക്സുകള് സമൂസ പയംപൊരി അയ്ക്ക്ള്ളത്.. ഉണ്ടാവും ഉം പിന്നെ സോസുകളൊക്കെ ഉണ്ടാവും ആണോ പിന്നെ അവിടെങ്ങനെ ആഹ് അതെ അതെ
ഭയങ്കര ഇഷ്ടല്ല
ആഹ് അതെ അതെ അ
എന്താ ഏഹ് ആ ബുൾസൈ ബുൾസൈല്ലാം നമ്മുടെ
ആ ആ അതെ ആ ബുൾസൈ ആ
ബുൾസൈ ആ
ആ ആ
അത് ഭയങ്കര ഇഷ്ടാവാത്.
ആ ആബ്ലെ ആ ആംബ്ലേറ്റ് പറ ആംബ്ലേറ്റാ അല്ലെ ബുൾസൈയോ
ഓംലെറ്റ് ഓംലെറ്റ് ബുൾസൈയല്ലാ ഓംലെറ്റ്.
ആംമ്പ്ലേറ്റ്. ആ അത് നല്ല ചൂടോടെ കഴിക്കുമ്പോ അത് വേറെ ടൈ ഉം വെജ് ചൂടോടെ കഴിക്കുമ്പളേ അത് നല്ല ടേസ്റ്റാണ്.
ദോ ദോശയും അവിടത്തെ ചമ്മന്തിയും ബുൾസൈയും. നല്ല നല്ല കോമ്പിനേഷനാ
ആ നല്ലതാ നല്ല വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മയയും പെയ്യണം നല്ല ചൂടുചായയും. ആ ചമ്മന്തി ഇപ്പൊ ഒരു ഫേവറേറ്റ് ചമ്മന്തി നല്ലടേസ്റ്റ് റ്റാണ് ഇപ്പം ഉം പണ്ട് സ്നാക് സിനൊന്നും ചമ്മന്തിയില്ലായിരുന്നു ഇപ്പൊ എല്ലാ സ്നാക്സി നും ചമ്മന്തിയിണ്ട് ഇതെതൊരുപ്പോ ഒരു വെറൈറ്റി ആയി മാറിണ്
അത് കൂടുതലും ഈ എന്താ തമിഴ്നാട്ടീന്ന് അവർ വന്നതിനുശേഷം. ആണ് അഒരു പ്രത്യേകതരം രസാ ചമ്മന്തി.
ആ പ്രത്യേകം ആ ചമ്മന്തിയൊക്കെയതെ.
അതിനാത്തിന്ന് എനിക്കു തോന്നുന്നത് വെറുതെ തേങ്ങയൊന്നും അല്ലാന്ന് തോന്നുന്നു. ഉഴുന്ന് ഉഴുന്ന് ചമ്മന്തി
ഉം അപ്പൊ അത് എങ്ങനെ എല്ലാവരും എപ്പ എല്ലാ സ്നാക്സിനും കഴിച്ചിട്ട് അപ്പൊ ഇപ്പൊ ചമ്മന്തി ഇല്ലാതെ മ ക്കള് കഴിക്കൂല അവർക്ക് എന്തെങ്കിലും ഒരു ഇതുവേണം എന്തിതായാലും. അതാണ് മക്കക്കാണ് കൂടുതലിഷ്ടം ഉം ചമ്മന്തിനോട്.
നാല് മണിക്കെകെ കാപ്പിക്കേറിയപ്പം ബെജിക്കടേന്നും പറഞ്ഞൊരു സംഭവം ഒണ്ടല്ലോ ബെജികട എന്ത് ഞങ്ങ ഞങ്ങടെ നാട്ടിലും കൊറ മിക്കടെത്തും ഭയങ്കര സുലഭവാ ബെജിക്കട മുക്കിനു മുക്കിനു ബെജിക്കടയാ.
ഉം അതെ
പക്ഷെ അവരുടെ ചായേം നല്ല സൂപ്പറാണ്.
ആ ചായസൂപ്പർ നല്ലഅടിപൊളി ചായ അതിനായി ഞമ്മള് വീട്ടിലെത്ര ഉണ്ടാക്കീട്ടിലും അത്ര ആ ഒരു ടേസ്റ്റ് കിട്ടൂല ആ ചായ ആ അതെരീതിയില്. എ ഇപ്പൊ ആ ചായ തെരഞ്ഞിട്ടാണ് എല്ലാവരും അങ്ങനെ പോണത് പ്രത്യേകം കടേ ക്കു പോണ് എന്നും പോവൂലാ എട ക്കൊരു നാലീസം കൂടുമ്പോ അഞ്ചീസം കൂടുമ്പോക്കിങ്ങനെ പോവും എന്നും പൊറത്തുപോയി ആ അതന്നെ അതൊരു ഇപ്പം പൊ എല്ലാവരും അങ്ങനെയാ പിന്നെ പണ്ടൊക്കെ ഒന്നോ ത രണ്ടോ തട്ടുകടേക്കെ ഒണ്ടായിരുന്നു ഇപ്പം മൊത്തം ഒരുപാട് കടകളുവന്ന് ഏ തട്ടുകട ഉം ഉം ആ ഇപ്പൊ ഞങ്ങളവിടൊരു പാലൊണ്ട് ആ പാലിപ്പൊ നല്ല വൈബാണ്. പുതിയൊരു പാലം വന്നതാണ് അപ്പൊ ഉം അപ്പൊ അവിടെ ഇരിക്കാനും കാണാനും നല്ലൊരു വൈബൊള്ള ഒരു സ്ഥലാണ്. നല്ല കാറ്റുവാണ് ഇപ്പൊ ഇതുവരെ നല്ല ചൂടായിരുന്നല്ലോ അപ്പൊ ചൂടൊക്കെയായപ്പൊ എല്ലാവരും അങ്ങോട്ട് പാല് ത്തുമ്മക്കായിരുന്നു വൈകുന്നേരം പോവല് നല്ല കാറ്റുവാണ്. നല്ലൊരു വൈബാണ് ഉം പിന്നെ അമ്മളെ മൈൻന്റോക്കെ ഒന്ന് റീഫ്രഷ് ആവും ചെയ്യും മ്മക്ക്‌ ടെൻഷനും കാര്യങ്ങളൊക്കെണ്ടാവോന്ന് ആഹ്‌ ആഹ് വൈകുന്നേരം അടിച്ചു പൊളിക്ക എല്ലാവരും അങ്ങട്ടാ പോവല് ഹ്‌ ഹ്‌ ആഹ്‌ ഒഹ് ഇഞ്പ്പൊ എങ്ങനെപൊ സാധാര്നക്കാര്ക്കൊരുപ്ലല്ലാരകയ്യിലും പൈസണ്ടാവന്നില്ലല്ലോ ഒരു സാധാര്നെ ഴു ആൾക്കാര്ക്കുംമ്മേ കേറി ചല്ലാംപറ്റ്യേ കടേണ് ഏഹ് നല്ലൊര് വൈബായ സ്ഥലം ഉം
സാധാര്നക്കാര്നപ്പഴും തട്ട്കടേണല്ലോ
ആതെ
ബാ ചെലപ്പോ സാധാര് ന ക്കാര്നേസ് ഞാന് വല്യേ വല്യേ കടകളി പോമ്പോ ഉം പിന്നെ നമ്മുടെ ചുറ്റുപാടുകള് ഇങ്ങൻത്ത കടകള് ഉള്ളത് ന്ന്വെച്ചാ കൂടുതൽ ആൾ ആൾക്കാരുവായിട്ടിത്തിരി സൗഹൃദം സൗഹൃദ പങ്കിടാ കണണ്ടതാ ഒരു സ്ഥലമാണ്ത്
ആഹ്‌ അതന്നെ നല്ല സ്ഥലാണ് അതന്നെ പിന്നെ അമ്മള് അങ്ങട്ട് പോർത്തർങ്ങുമ്പതന്നെ എല്ലാവരിം കാണാലോ ഫ്രൺസൊളെ കാണാ നാട്ടാരെ കാണാ ഏഹ്‌ പിന്നല്ലാവരും പോം കൂടി ങ്ങനെ എന്താ പറയാ ഓരോര്ത്തരും ഒരോ പലാം ഫീൽഡില് വർക്കെയ്ണോലുണ്ടാവും പണിക്ക് പോണോര്ണ്ടാവും പ്പാരു അങ്ങനെ വീട്ടില അങ്ങനെ ഇര്ക്കേല്ല എഹ് പ്പള്ളത് ന്താള്ളെ ള്ളത് അടിച്ച് പൊളിക്കണംന്ന്ള്ളര് വൈബിലേക്ക് വന്നീണ് ഏഹ്‌ ന്നാ
പണ്ടൊക്കെ ഇത് വീട്ടിലുള്ള പ്രായോള്ള ജോലിക്കൊക്ക പോകാത്ത ആൾക്കാരായിര്ന്ന് ഈ ചായക്കടകളിപോയിരിക്കുന്നത് ഷെ ആഹ് ഒരേ രീതി ഈപ്പ മാറി
ആരീതി മാറി
ഇപ്പ ഒട്ടുമുക്കാലു ആൾക്കാരും വൈകുന്നേരം വെയ്ചിക്കൺ ബെയ്ജിക്കടേല് തെര്ക്ക് വയങ്കര തെരക്കാ
അതെ അതെ അതെ
ഉം ബൈജി കടകൾല് പിന്നെ ജോലിക്കാര് പോന്നപോലെ തന്നെ അവര് വരുന്ന വയിക്ക് സാധനങ്ങള് വീട്ടിലുള്ളോർക്ക് മേടിച്ചോണ്ട് പോകും അങ്ങനെയല്ലാ
അഹ്‌ ഒരുപാട്ർഞാ ഒരുപാട് മാറീണ് പണ്ട്ങ്ങനെല്ല പ്രായാൾക ആയആൾക്കാരന്നെപ്പോങ്ങനെ പേരെന്ന് കരേനു ഓരുപ്പങ്ങനെ പൊർത്തറങ്ങാതൊടങ്ങി ഈ കടളും ഏഹ് ആഹ് ഈവന്നതോട് കൂടെയ് അവടെ ഒന്ന് ചാ കുടിക്കലും പണ്ട്ൾക ഇള്ള ആൾക്കാ പചെന്നാലഅങ്ങനെ പൈസൊന്നും ചെലവാക്കാത്ത ആൾക്കാരായിര്ന്നല്ലോ ആഹ്‌ ഇപ്പം പാ ആഹ്‌ പണത്തിന് അധികം പ്രാധാന്യം കൊടുക്കണം പിന്നെ പോൽക്കറ്യ പ്പ സമ്പാച്ചിട്ടൊന്നും കാര്യല്ല പോമ്പോ ആരും ഒന്നും കൊണ്ടൊവ് ലാന്നുള്ളൊരു ചിന്താഗതിക്കത്തിക്ക്‌ണ്പ്പൊ കൊറേആൾക്കാര് ആപ്പോ അതന്നെ പ്പ പോർത്ത് പോയി പ്പൊ പ്രായായ ആൾക്കാരും ചായൊക്കെ കുടിച്ച് ഓൽക്ക്‌ ഓലേദായരു ടീമും ഗ്യാങ്ങോ ക്കണ്ടാവും ഉം ഞങ്ങളവടെ അങ്ങനെ ഒഹ് പാൽത്തിന്റെ വക്കത്തൊരു ട്ടീമ്ണ്ട് പ്രായായ ആൾക്കാര്ക്കായിട്ടൊര്ത്ണ്ട് നല്ലൊര് താണ് ഉം ഓരോ ടീമും കാര്യങ്ങളും ഓലവ്ടെ ഇര്ന്ന് വൈകുന്നേരം വർത്താനം പറ പേലും ഓൽക്കൊര് നല്ലൊര്താൺ ഉം പിന്നെ
ഉം പിന്നെ ഫാമിലിയാട്ടല്ലാരും കൂടാണോ പോന്നേ
ആഹ് ആഹ് ഓക്കെ ആഹ് ഫാമിലിയായിട്ടും പോവും പിന്നെ ഫ്രണ്ട്സളെ കൂടെ അങ്ങനെ ഇണ്ടെങ്കി അവരായിട്ടോ അങ്ങനേം പോവും പിന്നെ കൂടെ പഠിച്ചോരൊക്കെ ചെലപ്പം ടീമായിട്ടെ ഓല് ഫോൺ വിളിക്കും ഞമ്മളൊന്ന് പൊറത്ത് പോവ ല്ലേറിം അപ്പോ ഓല് വണ്ടിയൊക്കായിട്ട് വെരും ഞങ്ങള് പൊറത്തോയി ചായക്കെ കുടിക്കും അതൊരു വേറൊരു സൗഹൃ ദാണ് ഞമ്മളെ സ്കൂള് പഠിച്ച ആഹ് ഒരു കാലത്ത്ള്ള ആഹ് ഒരു ഇത് ഏഹ് പിന്നെ ഓര് ഓലെ ഞമ്മള് കണ്ട്മുട്ടുമ്പോ ആ ഒരു വേറെ സന്തോഷാണല്ലോ ഉം ഇന്നന്നെ അതെ അതെ പിന്നെ എല്ലാവർക്കും ഒലേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇണ്ടാവല്ലോ ഇപ്പെ ഞമ്മളൊന്ന് കൂടുമ്പോളും ഞമ്മളൊന്ന് കാണുമ്പളും അതൊരു വേറൊരു ഹാപ്പിനെസ് കിട്ടും ഏഹ് അതന്നെ ആഹ് അതെ അതെ അതെ ഒരുമിച്ചിരുന്നുള്ള ആ ഒര് കളിം തമാശക്കായിട്ട് ഏഹ് ഇപ്പോ ഓല് ക്ക് വെഷമങ്ങള് പറയണന്നൊന്നില്ല എന്തേങ്കിലൊക്കെ സംസാരിച്ചാ മതി എന്നാലന്നെ കൊറേക്കോൽക്ക് ഭയങ്കരം ഒര് പോസിറ്റീവാണ് ഇങ്ങളങ്ങനെ പോവാറില്ലേ ഫ്രണ്ട്സളെ കൂടെ പോവേണ്ടോ കൂടെ പഠിച്ച് ആഹ്
ഫ്രണ്ട്സിനോട് പോകാറില്ല അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടുതലും ഫ്രണ്ട്സൊക്കെ ദൂര ദൂരെയാണ് പിന്നെ എന്ത്ച്ചാ ഹസ്ബൻ് ഇപ്പം നാട്ടില്ള്ള സമയത്താകട്ടെ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മിക്കവാറും പോവാറ്ണ്ട്
ഉം ഉം
കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവാണ് അവന്മാര് ചെലപ്പോ വീട്ടി പൊറത്ത് കൊണ്ടോവും പൊറത്തൂടെയുള്ള കടേന്ന് വീട്ട്ന്ന് കഴിക്കാത്ത സാധനം പൊറത്തു കടേൽ പോയി മേടിച്ച് കഴിച്ചിരിക്കും
ഉം ഉം
പിന്നെ കൂടുതല് ഇഷ്ടം അൽഫാമിനോടൊക്കെയാ വല്ല്യ താല്പര്യം
ഏഹ് ഉം ഇങ്ങനെ
എന്ന ഏഹ് ദോശയൊക്കെ ഇഷ്ടം അൽഫാമ് അങ്ങനെയൊക്കെയുള്ള
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇവെടെ ആ തട്ടുദോശെ ഈ റെസ്റ്റോറന്റ് മാതിരിയുള്ള കടകളാണ് കൂടുതലും ഒള്ളത് തട്ട് ദോശയൊക്കെ ആയിട്ടുള്ള കടകളൊന്നും അട്ത്തൊന്നും ഏഹ് ഉണ്ട് ഇല്ല ഇല്ലാ പറയാൻ
ഉം ഉം ഉം
അങ്ങനൊരു കൂടി കാഴ്ചക്ക് റെഡിയായത് ഏഹ് ഞങ്ങടെ ഈ സ്ഥലങ്ങത്ത് കൊറവാ
ഉം ഉം
പിന്നെ എന്താച്ചാ ചെറിയെ ചെറിയെ ചായക്കടകളുണ്ട്
ആഹ്
ആഹ് അത് രാ വൈകുന്നേരങ്ങളി കാണൂല രാവിലെ മാ തിന്നും വൈകുന്നേരം ഈ വെജിക്കറി ഒരു ആറ് മണി വരെ കയ്യും പിന്നെ ഓൽക്ക് ഈ റെസ്റ്റോറന്റാണ് ഹോട്ടലിലെ റസ്റ്റോറന്റ് അവിടൊക്കെ ഈ രാത്രിയില് ഇങ്ങനെയാ ഒള്ളത്
അത് ശരി
പ്പോ ഇൻക്ക് പക്ഷേ ഇഷ്ടായെ ചായക്കടയിലെ ചായ ഭയങ്കര ഇഷ്ടായി
ആഹ് ആഹ് അതെ അത് ഓല് ഇങ്ങനെ നല്ല ഈ എന്താ ഓര് ഇങ്ങനെ ഇത് ഇണ്ടാക്ക്ണെ കാണാന നല്ല ഭംഗിയ ഒര് ഇങ്ങനെ നീട്ടി പാരല് ട്ടും ആഹ്‌ അതെ ഉം ചൂടോർക്കെ ഇങ്ട്ട്
പപ്പക്ക് ചായക്കടേ ചേലുമ്പത്തേക്ക് കടേകടേക്കട്ക്ക്ണ നല്ല മണി മണി സൗണ്ട കേക്ക്ന്നത് ചായപാത്രംകടന്നടിക്കുന്നത്
ആഹ്‌ പിന്നെ
ഉം ഉം
ഉം ഉം എന്നാ നിങ്ങളങ്ങനെ എപ്പള്ളും പോവോ അല്ലെങ്കില് എടക്കടക്കോ
എടക്കെടക്ക് മിക്കവാറും പോവാറ് ഇപ്പോഴ് ആണ് ഈ അടുത്ത സമയായിട്ടാണ് ഒച്ചിരി കൊറവ് അല്ലെങ്കി മിക്കവാറും രണ്ടും മൂന്നും ദിവസം കൂടിടേ പോവല്. ഇപ്പ രണ്ടു പേരും കൂടെ ആയത് രണ്ടു പേരെ കൊച്ചാണെന്നുണ്ടെങ്കി ഇച്ചിരി കുസകൃതിയാണ് ഇന്നലെ പിന്നെ അതാന്ന് ആ പുക്കുന്ന് വിജാരിച്ച് മേടിച്ചോണ്ട് വന്ന്
ആ അതെ അതെ ഉം അയ് ശെരി പിന്നെ വിളി ക്കാവെ എന്നാ ശെരി ഓക്കെ